ആ
ആ എവിടെണിയെ.
വീട്ടിലുണ്ടായതാ.
ആഹ് ഞാനിപ്പേ ഞാനൊരു ന്യൂസിങ്ങനെ കണ്ട് ഒരു വാർത്ത. ഞമ്മളേ ഏ നമ്മുടെ കേരള സർക്കാർ പുതിയായിട്ട് പ്രഖ്യാപിച്ച തൂഫാൻ എന്ന കേട്ടിട്ടില്ലേ.
ആഹ്, ആഹ്
അത് കുറച്ചേരം കേട്ട് ഞാൻങ്ങനെ അന്വേഷിച്ചപ്പളേ അനക്ക്ന്തെലും വിവരം കിട്ടിക്കണ ആ തൂഫാനെ കുറിച്ചിട്ട്?
ഉം ആഹ് വിവരംന്ന് പറഞ്ഞാല് കേരളത്തില് യുവാക്കളുടെ നിലവിലെ സാഹചര്യത്തെയാണ് തൂഫാന് കാണിക്കണത്. ഞാനിങ്ങനെ അന്വേഷി ഞാനിങ്ങനെ, ഞാനിങ്ങനെ അന്വേഷിച്ചോക്കി. തൂഫാൻ ഈ ലോക- ത് തന്നെ അല്ലെങ്കി നമ്മുടെ സംസ്ഥാനത്തെ തന്നെ മാറ്റിമറിക്കാൻ പോണ വലിയൊരു സംഭവായിട്ടാണ് തൂഫാനിപ്പോ എല്ലായിടത്തും എഴുതപ്പെട്ടിട്ടുള്ളത്
അതെ അതെ
അത് ഞമ്മക്ക് ഏറ്റവും കൂടുതല് നോട്ടം അല്ലെങ്കിൽ നമ്മളൊരു കാഴ്ചപാട് നോക്കണത് കേരളത്തിലെ യുവാക്കളുടെ സാഹചര്യങ്ങളിലേക്കാണ്
ശരിക്ക് യുവാക്കളാണ് നമ്മളെ ഈ ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പ് തന്നെ യുവാക്കളാണ് യുവാക്കളെ തകർക്കണ ആ
പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ പ്രായമുള്ള യുവാക്കളാണ് കൂടുതല് തൂഫാൻ പിടി- തൂഫാനിൽ എന്ത് ഇതുള്ളത് പ്രതികളായിട്ടുള്ളത്. അവരാണീ നമ്മുടെ സംസ്ഥാനത്തെ ഏ എന്ത് മുന്നോട്ട് ഗമി ക്കണ്ട ആൾക്കാര്.
അതെ യതെ
ഞാന് ലാസ്റ്റ് ഈ ഒരു അഞ്ച് വർഷത്തെ കണക്കെടുപ്പ് ഇങ്ങനെ എടുത്ത് നോക്കി. അതില് കാണാൻ കഴിഞ്ഞത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തേക്കാള് ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തില് അല്ലെങ്കില് യീ കഴിഞ്ഞ ഒരു പത്ത് പത്തു വർഷത്തില്. നമ്മളെയീ സംസ്ഥാനം വളരെ പിന്നോക്കം പോയിട്ടുണ്ട്.
ഈ ഒരു വിഷയത്തിലായിരിക്കും ലെ.
വിദ്യാഭ്യ വിദ്യാഭ്യാസ മേഖലേല് ഏ വളരെ മുന്നിലാണ് കാരണം ചെറിയ കുട്ടികള് എസ് എസ് എൽ സി വരെയുള്ള കുട്ടികള് പഠിച്ച് പത്താം ക്ലാസ് വരെയുള്ള കുട്ടികള് പഠന മേഖല എന്ത് ചെയ്തിട്ടുണ്ട്? അവര് പുരോഗമനം നടത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ യുവാക്കള് കേന്ദ്രീകരിക്കേണ്ട കുറേ വിഷയങ്ങള് എന്നു പറഞ്ഞാൽ ഒരുപാട് ക്യാമ്പയിനുകൾ അല്ലെങ്കി അവര് മുഖം കൊടുക്കേണ്ടിയിരുന്ന നമ്മുടെ സംസ്ഥാനത്തിന് വളരാന് ഏ ഒരുപാട് ജോലി സാധ്യതകളുള്ള കുറേ ഏരിയകളില് ഏ കുറേ എന്റെ സ്ഥലങ്ങളില് ഒരുപാട് പിന്നോക്കം വന്നിട്ടുണ്ടെങ്കി
ഉം.
കാരണം ഏഹ് ഇത്തരം ഒരു സംഭവയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി ക്കിയത് നമുക്ക് ഈ ഒരു തൂഫൻ വന്ന വഴിയാണ്.
അതെ അതെ മനുഷ്യന്റെ മൊത്തത്തില് മെയിൻ ആയിട്ട് പറഞ്ഞാല് മനുഷ്യൻ തന്നെയാണ് മനുഷ്യനെ നയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്
ഉം ഉം.
ഓ യു യുവാക്കൾ എന്ന് പറഞ്ഞാ നമ്മുടെ നാളത്തെ ഒരു പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടാ ആ ഒരു അവസ്ഥയാണ് നമ്മളെ സമൂഹത്തിൽ ഉണ്ടായിരുന്നെ പക്ഷേ ഈ ഒരു തൂഫാൻ അതിലൂടെ അതിൽ തിരിച്ചു പിടിക്കാനാവും എന്നൊരു പ്രതീക്ഷയുണ്ട്. അയ് ഏഹ് ഞമ്മളെ യുവാക്കൾ ആഹ്
ഏഹ് സംസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിനെ തിരിച്ചു പിടിക്കാം അല്ലെങ്കി ആരോ ഗ്യ വ്യവസ്ഥയെ ആരോഗ്യ ഏ.. ഏഹ് എന്തിന് ആരോഗ്യത്തിൻ്റെ മേഖലകളെ തിരിച്ചു പിടിക്കാൻ കഴിയും ഓലെ യുവാക്കളുടെ പ്രവർത്തന മേഖലകളെ തിരിച്ചു പിടിക്കാൻ കഴിയും. അജോലെ ജോലി സ് സാധ്യതകളെ പിരിച് ഏ തിരിച്ചു പിടിക്കാൻ കഴിയും
ആഹ്‌ ഏത് എല്ലാ നെലക്കും തൂഫാൻ എന്നുള്ളതൊരു എല്ലാ നെലക്കും ഒരു തൂഫാൻ അടിച്ചുകൊണ്ടിരിക്കയാണ് ഏത് മേഖല ആണെങ്കിലും
ഇപ്പൊ നമ്മൾ ഓരോ മേഖല എടുത്ത് നോക്കുകയാണെങ്കിൽ ആരോഗ്യ മേഖലായിയിരിക്കുമ്പോൾ ഒരുപാട് ഏ യുവാക്കളുടെ മരണം റിപ്പോർട്ട് ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു ഈ അവസാനത്തേ ഒരു പതിറ്റാണ്ട് എന്നുള്ളത് കാരണം അതിന് പിന്നില് എന്താണ് ഒരുപാട് ഉം കൊലകളും അതുപോലെ ജയിൽ കേസുകളും പ്രതികളായ സംഭവങ്ങള് അതുപോലെ അവര് എന്ത് ചെയ്യാ കുടുംബ ബന്ധങ്ങള് മുറിക്ക അതുപോലെ ഇവിടെ സൗഹൃദങ്ങൾ മുറിക്കുക ഇതിനൊക്കെ കാരണമായിട്ടുള്ളത് ഇത്തരം ലഹരി
സ്വന്തം അമ്മയെ അച്ഛനെയുവരേ തല്ലിക്കൊല്ലന്ന ഒരു അവസ്ഥ സാഹനത്തൊക്കെ നമ്മ നമ്മൾ നേരിൽ കണ്ടതാണ് അതും ഈ ചെറിയ അങ്ങനെയൊക്കെ നടക്കന്ന് പറയുമ്പ നമ്മളൊന്ന് ചിന്തിക്ക ചിന്തിക്കുക പോയും ചെയ്യൂല അതിന്റെ സംഭവങ്ങളൊന്നും. പക്ഷെ ഒരു ലഹരിക്കടിമയായ മനുഷ്യന് അവർക്ക് അതൊക്ക ഒരു ചെറിയ നിസ്സാരമായ കാര്യങ്ങളാണ്
ഈ പ്രത്യേകിച്ച് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ. പുറം രാജ്യങ്ങളിൽ നിന്ന് പറയപ്പെടാറുള്ളത് വികാരങ്ങളില്ലാത്ത രാജ്യം എന്നാണ് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളം എന്ന ഈ കൊച്ചു സംസ്ഥാനം ഇന്ത്യ എന്ന് പറയണത് നമ്മൾ പുറത്തുള്ള സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ആസാം അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് അല്ലെങ്കിൽ ഒരു ബീഹാർ എന്ന് പറഞ്ഞ ഒരു മൂന്ന് സംസ്ഥാനങ്ങൾ എടുത്തു നോക്കുകയാണെിൽ തന്നെ നമുക്ക് കാണാം. അവിടെ പല കാരണങ്ങൾ അവിടുത്തെ കാരണങ്ങൾ കേട്ടാൽ നമുക്ക്ന്നെ ഇതൊക്കെ ഉള്ളതാണോ അല്ലെങ്കിൽ പരസ്യപ്പെടുത്താൻ വേണ്ടി ഓരോ വാർത്താ ചാനലുകളും പരസ്യപ്പെടുത്താൻ വേണ്ടി അവരുടെ എന്താ ഉയർച്ചക്ക് വേണ്ടി ഉ പടച്ച് വിടുന്നതാണോക്കെ നമുക്ക് തോന്നിപ്പോകും അത്രീം കുറേ സംഭവങ്ങൾ നമ്മളെ കയ വാർത്താ ചാനലുകളും അല്ലെങ്കിൽ പത്രമാധ്യമങ്ങള് ഏപുറത്തു വിടുന്ന സമയത്ത് കൊച്ചു കേരളം ആഹ് വിഷയങ്ങളിൽ ഒരുപാട് പിന്നിലായിരുന്നു
ഉം ഉം ഉം
പക്ഷെ ഈ ഒരു അവസാന ഈ ഒരു
യിട്ട് കേരളത്തിൽ ഒരുപാട് കേസ
കേരളത്തിൽ ഇത്തരം കേസുകൾ നമ്മുടെ തൊട്ടയൽവക്കത്ത് വരെ ഇങ്ങനത്തെ കേസുകൾ നമ്മൾ കേട്ടു തുടങ്ങി
അതെ അതെ അപ്പൊ ഈ ഒരു രുമാതി പക്ഷെ ലഹരി കടിമ പെട്ടാൽ അത്രയും തരംന്താന്ന് പോകുന്ന ഉദാഹരണമാണ്. എല്ലാ നിലക്കും ഇതൊരു നമ്മളെ കേരള സർക്കാർ പ്രഖ്യാപിച്ച ഒരു ഈയൊരു പരിപാടി
കേരളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ കേരളം വിദ്യാഭ്യാസം ഇതിന് പിന്നില് ഈ ഒരു ലഹരി ഉപയോഗത്തിന് പിന്നില് അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾക്ക് പിന്നില് ഒരു മനുഷ്യന് ഇറങ്ങി തിരിണണ്ടെങ്കിൽ ആ ഒരു വിദ്യാഭ്യാസ കുറവ് അറിവ ഇല്ലായ്മ മാത്രമാണ് എന്താ കാരണം കാരണം ഓരോ മനുഷ്യനും അല്ലെങ്കിൽ ഈ കേരളത്തില് വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളത്
ആ അതുകൊണ്ടാണ് നമ്മള് സാക്ഷരതാപരമായിട്ടും മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്.
അതെ അതെ പല പരിപാടികളായിട്ടും പല വിദ്യാഭ്യാസ മേഖലകളിലെ പ്രവർ- പർത്തനങ്ങൾ കൊണ്ടും കേരളം ഒരു പിടി ഒരടി മുന്നിലാണ് നിലവിലുള്ളത്
അതെ അതെ
അതിനെ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് ഓരോ യുവാക്കളും ഓരോ മനുഷ്യരും ഓരോ വിദ്യാർത്ഥി വകളും ഓരോ അധ്യാപകരും, ഓരോ അമ്മമാരും, ഓരോ അച്ഛന്മാരും, ഓരോ മന്ത്രിമാരും, ഓരോ
പ്രവർത്തകരും പ്രവർത്തിക്കണെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും സംഭവ വിഭ വിഭാ വികാസങ്ങള ഒരു സ്ഥലത്തും ഉണ്ടാവാൻ പക്ഷെ എന്തില്ല സാധ്യതയില്ല ക്ഷെ ഇതിനെ കൂട്ടിപിടിക്കണ ഇതിനെ കൂട്ടുപിടിക്കണ നേതാക്കന്മാർ അല്ലെങ്കിൽ അധ്യാപകന്മാര് വലിയ നിലയിലുള്ള ആളുകളൊക്കെ ഈ ഒരു മേഖലയിലേക്ക് വരുമ്പഴാണ് അവരിതിന് പി ലാഭം കണ്ട് നിക്കുമ്പോഴാണ് എന്ത് ചെയ്യണത് ഇത്ര സംഭവങ്ങള് ലോകത്ത് വരുന്നത് നമ്മുടെ രാജ്യത്ത് വരുന്നത് നമ്മുടെ സംസ്ഥാനത്ത് വരുന്നത് അ തിനെ തുടച്ചു നീക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവമായിട്ട് നമുക്ക് തൂഫാനെ കാണാം
അതെ അതെ തൂഫാൻ എന്നുള്ളത് ആഞ്ഞടിക്കട്ടെ എന്നാണ് ഓരോ ഓരോ മനുഷ്യന്റെയും ഒരു സാധാരണക്കാരായ മനുഷ്യന്റെ ആഗ്രഹം തൂഫാനഞ്ഞാടിക്കട്ടെന്നന്നെ ആയിരിക്കും കാരണം തൂഫാനാഞ്ഞടിച്ച നമ്മള് പു പുതുതലമുറയെ നമുക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഇതുകൊണ്ടേ സാധിക്കൂ
ഉം ഉം നമ്മൾ ആരോഗ്യ മേഖല പറഞ്ഞു ഇനി അടുത്തൊരു വിഷയം പറയാണെങ്കിൽ പ്രവർത്തന മേഖല
ഉം
ഒരു മനുഷ്യന് അവന്റെ പന്ത്രണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ ഏകദേശം പത്ത് മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാല് ബാക്കി ബാക്കിയുള്ള പതിനാല് മണിക്കൂറിൽ നാല് മണിക്കൂർ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള പത്തു മണിക്കൂർ അവനിക്ക് പ്രവർത്തിക്കാനുള്ള സമയമാണ്
അതെ അതെ
അത് അവന് വേണ്ടി പ്രവർത്തിക്കണോ അല്ലെങ്കിൽ ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കണോ എന്ന് തീരുമാനിക്കുന്നത് അവനാണ്
അതെതെ
പക്ഷെ ഈ ഒരു പത്ത് മണിക്കൂറിൽ ഒരു മനുഷ്യൻ ലഹരിക്കടിമയായാൽ അതിലൊരു എട്ട് മണി കുറവൻ എന്താവാണ് ആ ലഹരിൽ ലയിച്ച് പോവുകയാണ് അവൻ്റെ ബോദം നഷ്ടപ്പെടുകയാണ് ബാക്കി രണ്ട് മണി ഒരാൾക്ക് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ളൂ
അതെ അതെ ശരിക്ക് ലഹരിക്ക് അടിമപ്പെട്ട മനുഷ്യന് സമൂഹത്തില് തരം താഴ്ന്നു കൊണ്ടിരിക്കണ് ആ വില ആഹ്
അവന്ക്ക് സമയത്തിന്റെ വില അറിയില്ല അവന്ക്ക് മനുഷ്യന്റെ വില അറിയില്ല അവന്ക്ക് ആരോഗ്യത്തിന്റെ വില റിയില്ല അവന്ക്ക് ലോകത്തിന്റെ വില അറിയില്ല.
ഒന്നിന്റെ വില അറിയാത്ത ഒരാളായിരിക്കും
അവൻ ആരാണെന്നോ അവൻ എവിടെ നിന്നോ അവൻ എവിടെയേക്ക് പോണ്ടവനാണെന്നോ അവന്ക്കറിയില്ല
ആഹ് അവന് പക്ഷെ ഒരു മനസ്സിലേക്ക് തിരിച്ച വരാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മള് സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അടിമപ്പെട്ട ഒരാൾക്ക് തി തിരിച്ച ജീവിത്തിലേക്ക് കടക്കാം പിന്നെ അതുപോലെ തന്നെ ഈ തൂഫാൻ വന്നതിന്ശേഷം പ്ര പ്രധാനപ്പെട്ട ഒരു കേട്ടറി വിഷയണ്ട്
പുതു പുതിയ ആൾക്കാര് ഈ ലഹരി ഉപയോഗിക്കുന്നത് കുറഞ്ഞു എന്നുള്ളത്.
ഉം ഉം
പഴയ ആൾക്കാര് ഏ മാഫിയകൾ ഇപ്പോഴും ചെയ അയിന്റെ പരിപാടി നടത്തുന്നുണ്ടെങ്കിൽ കൂടി പക്ഷെ പുതിയ ആളുകള് ഈ ഒരു ഈ ലഹരിക്കടിമപ്പെടുന്ന ആ ഒരു സമ്പ്രദായം കൊറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട് കാരണം പുതിയാൾ ഒരു ബോ ധം നൽക്ആണ് ഇതിലൂടെ. സമൂഹത്തിന് ഒരു മെസേ ഒരു നല്ലൊരു മെസ്സേജ് കഏ എന്തേ നമ്മൾ ചെയ്യ്ണ്ട് ആഹ് സന്ദേശം കൊടുക്ക്‌ണ്ട് ആ സന്ദേ ചമാണ് ഈ തൂഫാനിലൂടെ കാരണം. പുതുതലമുറക്ക് ലഹരി വേറെന്തങി വേറൊരു മേഖലയിലേക്ക് മാറ്റാം ഉണ്ടോ ലഹരിയാ ലഹരി വേറെന്തൊക്കെ രീതില് നമുക്ക് ലഹരി ഉപയോഗിക്കാം. അയിന് ഉദാഹരണം പറഞ്ഞാല് ഒരു ഒരു കളി ഒരു ആ പുസ്തക വായനയാകാം പിന്നെ
ലഹരി ലഹരിയെന്നുള്ളത് ലഹരിയെന്നുള്ളത് ഒരിക്കലുമൊരു തെറ്റല്ല
തെറ്റല്ല. അത് ന നല്ലത് ന നല്ലത് ചേയ്യുമ്പോഴാണ്.
ആഹ് അതെ ഈ പുസ്തകവായ തക വായന എന്നുള്ളതൊരു മനുഷ്യന്റെ ലഹരിയാണ്.
അതെ
അല്ലെങ്കിൽ ഒരു കഥയെഴുതാ അല്ലെങ്കിൽ ഒരു കവിത എഴുതാ അവൻ അവന്റെ ജീവിതത്തെ കുറിപ്പായി ശേഖരിക്കാന്നുള്ളൊരു രഹരി ലഹരിയാണ് അത് നല്ല തായ രഹരിയാണ് പക്ഷേ അന്യായമായ ലഹരിയാണ് അവനുപയോഗിച്ച്കൊണ്ടിരിക്കുന്നത് ഓരോ യുബാവും ഉപയോഗിച്ചോണ്ടിരിക്കണ്.
പൊതുസമൂഹത്തിന് നമ്മക്ക് നമ്മളാൽ കഴിയുന്ന രീതില് നല്ലൊരു സംഭാവന നല്ല സംഭാവന തരാൻ കയ്യട്ടെ?
കയ്യട്ടെന്ന്. നമുക്ക് എപ്പളും ആശംസിക്കാം.
ആ എന്നാ ആയിക്കോട്ടെ ഞാന് ന്ന് നിങ്ങള് തന്ന വിവരങ്ങൾക്ക് നന്ദി.
ഓക്കെയോക്കെ
ഓക്കെ, ഓക്കെ